ഹലോ
ആഹ് കേക്ക്ണ്ടോ
ആഹ് ഉണ്ട്ണ്ട്
എന്താ വിശേഷം
നല്ലന്നെ
ചായ കുടിക്കെ കഴിഞ്ഞാ
ഓ ചായകുടിയൊക്കെ അഞ്ചരക്കെ ആയപ്പോ കഴിഞ്ഞ്
എന്നും നിർബന്ധമാണല്ലോ ദേവ എന്നർ
ആ വാങ്ക് കേട്ട കേട്ടാ പിന്നെ അസറുവാങ്ക് കേട്ടാ പിന്നെ ചായന്നാണ് വാങ്ക് എടുത്തേ വാങ്ക് കൊടുത്ത് ത്ത്ന്ന് ഇങ്ങനെ അവര് ഓർപ്പിക്കും
ഇന്നിപ്പോ ലീവ് അല്ലേ എല്ലാർക്കും
എല്ലാർക്കും ലീവാ
അഹ് മദ്രസേന് അവധി ഉണ്ടോ എവിടെക്കെ ഉണ്ട് ഇവിടെ എല്ലാ മാസവും രണ്ടാം ശനിയും ഞായറും അവധിയ
ഉം അതെ അതാവുമ്പോൾ സുഖണല്ലോ വിരുന്നോമാന അങ്ങനെ ആകുമ്പോ സുഖാണല്ലോ വിരുന്നോവാന്
ആഹ് വിരുന്നാൻ വേണ്ടിട്ട് വന്നിന് ഇവള് വെറുതെ ഇങ്ങനെ ലീവ് എടുക്ക കുട്ടികളെ അത് കൊണ്ട് ഉസ്താദ് മാര് അങ്ങന കൊടുക്കണയ
ആ സ്കൂളില്ലാത്തൊണ്ട് പോ പോവാാ മടിയവും ആഹ് ഇവിടൊന്നും അങ്ങനല്ല ഇവിടിപ്പോ മെയിഞ്ഞ ഒരു പ ത്ത സവതിട്ടി എന്നല്ലാതെ പിന്നെ കിട്ടീയില്ലല്ലോ പിന്നെ വെള്ളിയാഴ്ച മാത്രം വിരുന്നോണർക്ക് വൈകും വെള്ളാഴ് വെള്ളാഴ്ച കിട്ടീട്ട് കാര്യം ഇല്ല വെള്ളിയാഴ്ച നേരത്തെ സ്കൂള് തുടങ്ങുമല്ലോ
ആഹ് സ്കൂൾ തുറന്നത് തന്നെ
ഞായർ സ്കൂളുംല്ല അന്നേ മദ്രസും ഉണ്ടാവും ഉണ്ടാവും
ഇന്നെന്ത മഴ ഉണ്ടോ
ഇല്ല ഇന്ന് മഴ പെയ്തില്ലല്ലോ രണ്ട് വട്ടം അങ്ങനെ ചാറിപ്പോയി പെയ്തില്ല
ആ
ഉം
ഇവിടേം അങ്ങനെ തന്നെയാണ് മഴ ഒന്നും ഇന്ന് വല്യ മഴയൊന്നും ഇല്ല
ഉം
മഴ ആയാലും ഗതികേട് വെയിലായാലും ഗതികേട് തന്നെ അല്ലെ
ആ അതൊക്കെ
മ മഴയായ പറയും മയോന്ന് വെയിലായ പറയും ചൂടോന്ന്
ഉം എങ്ങനെ ആ ആയാലും പടച്ചോന് കു
ആ അതന്നെ പിന്നെന്താ വൈകുന്നേരത്തേക്ക് രാത്രിയേക്കുള്ള ക്ക്ആയോ
രാത്രിയേക്ക് ആ ചോറുണ്ട് കറിപ്പയിനി എന്തോ ഉണ്ടാക്കണം
ചോറന്നെ തിന്നല്
ആ ചോറന്നെ ചെലസം ഒക്കെ ചപ്പാത്തി ഉണ്ടാക്കും ചെലസം എന്തേലും ഉപ്പുമാവോ
ഷുഗർ കാരൊന്നും ഇല്ലേക്കുവില്ലേ
ഷുഗർ കാരൊന്നും ഇല്ല പക്ഷേ വൈകുന്നേരം ചപ്പാത്തി കിട്ടിയാല് ഇക്കാക്ക് ഇഷ്ടണ് രാത്രി രാത്രി ഹെവി ഫുഡ് വേണ്ടാ പറയും ഉം ഞമ്മള് പിന്നെ വേഗം പണിതീർക്കാൻ വേണ്ടി രാവി ലെ തന്നെ ചോറാണ് രണ്ട് നേരത്തും കൂടിയെല്ലാം വെ ക്കുവല്ലോ വൈകുന്നേരം ഈ ചപ്പാത്തി കുഴക്കല് വലിയ പണിയാ
ചപ്പാത്തി ആവുമ്പോ കുറച്ച് കഴി ക്കൊളു ചോറാവുമ്പോ കണ്ടമാനം കഴി
പിന്നെ അർഞ്ഞ ചപ്പാത്തിക്ക് നല്ല കറിയൊന്നും അല്ലെങ്കിൽ കഴിക്കാൻ കഴിയൂല്ല
വാണം
അതെ ഇക്കാക്കാണെങ്കി മീന് ചപ്പാത്തിക്ക് മീൻകറി ഇഷ്ടല്ല
ആഹ്
ബാജിയോ ചിക്കൻ കറിയോ
ഇവിടെ നേരെ തല തിരിച്ചാ ഇവിടെ ചപ്പാത്തിക്ക പറ്റ റ്റൂല കോഴിക്കറിയോ മീൻകറിയോ വാണം
ഏ
ചപ്പാത്തി അർഞ്ഞ ആദ്യം ചോദിക്കല് കറിം എന്താന്ന
ആഹ് അതേ ചെലേസം മക്രോണിയോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാക്കും നൈറ്റ് ഫുഡ് എന്ത്
ഉം ആദ്യം നോക്കിയാ ഷുഗറ് വരില്ല ഷുഗർ വന്ന് കിട്ടിയാ പിന്നെ പോവൂല്ല പിന്ന അങ്ങനത്തെ ഒരു പ്രശ്നണ്ട് ഞാനൊക്കെ ഷുഗറിന്റെ ഒരു മരാ
ആ അത് പാരമ്പര്യായിട്ട് ണ്ടായാല് പൊതുവേ അങ്ങനെ വരും ന്നർഞ്ഞേക്കല്ലെ
ആ അവടെ ആര്ക്കുല്ല ഇമ്മക്കുല്ലേക്കുല്ലേ
ഇല്ല ഇമ്മക്ക് പ്രഷറ്ണ്ട് ചെർതായിട്ട്. ഇവര്ക്ക് പ്രശ്നല്ല പ്രഷറ്ങ്ങനെ എട ക്ക് റ്റീ നാല്പപതാണല്ലോ ക്കെ ഡെയ്ഞ്ചെറെന്നെണ് അങ്ങനെ അയ്ൻ്റെ കണ്ട്രോളില് പോയാ തെര്ക്കടില്ല
നിങ്ങക്ക് പ്രശർ കൊറ്യല്ലോ കൂടുതലോ?
കൊറ്യലാ
ഇൻക്കും ങ്ങനെ ന്നെ കൊറ്യല്ലാ കൊറ്യലായായ് ന് അത്ര പേടില്ല കൊർഞ്ഞ അയ്ലല്ലോണം ഉ ഉപ്പ്ട്ട് കയ്ച്ചാ സെര്യാവും
ആ അതെ വെള്ളോ കഞ്ഞിവെള്ളോ എന്തേലും
ആഹ ആ് കുടി കുടിയലാണ് പ്രശ്നം
മട എന്നിട്ട് മക്കളൊക്കെ അച്ണം കേക്കല്ലല്ലോ ഉ ഏ മഴ പെയ്താ തുൊടങ്ങിയല്ലോ ഓടത്തും പനിയ വീട്ടില് ഒരാൾക്ക് പനിച്ചാ പിന്നെ എല്ലാർക്കും പിടിക്ക
ഓ ഇവിടെ പിന്നെ കാക്കക്ക ഇണ്ടായിനീ അയിനുണ്ടായിട്ടീ പിന്നെ അയ്യോ ചെറുതിനൊക്കെ പനിയാ ഓന് മേത്ത്ന്ന് പോരൂലേ
ആ ആ
എനിക്കും പനിച്ച് എല്ലാത്തിനും പനി തന്നെ കൊണ്ടടക്ക തന്നെ ഹോസ്പിറ്റലില്
ഇവിടെ ഞാൻ വല്യവന് എൻ്റെ വലുതിന് പനിച്ച് ഞാൻ എന്നിട്ട് മറ്റേ മറ്റവരേ രണ്ടാളേം അടുത്ത് കിടപ്പിക്കേല്ലാ എന്നിട്ട് ഓനിങ്ങനെ അടു അടുത്ത് വന്നിരിക്കേം എന്റെ അടുത്ത് വന്നിരിക്ക്യാ ഞാൻ പറഞ്ഞ എനിക്കും കൂടി പനിച്ചിട്ടിയാല് പിന്നെ എന്തേലും തിന്നാ കിട്ടണതും ഇല്ലാതായി പോവും അവിടെ അടങ്ങിയ കിടന്നോന്നു പറയും അതെ മൂന്നീസം അടങ്ങി കിടടന്നത് കൊണ്ട് വേഗങ്ങട് മാറി കിട്ടി മറ്റേ ചെറുതിന് കണ്ടിന് ഞാനവിടെ അടുത്തേക്ക് പറഞ്ഞേക്കല തന്നെല്ലാ
ആ അയിന് ഇവ ഇവരോട് പറഞ്ഞാ കേക്കൂല ഇവിടുത്തെ ചെറുതാ ട്ടി വലുതിന്ഏഴു മാസായി ആ
ആ ആ അപ്പൊ നല്ല രസോള്ള പ്രായാണല്ലോ
ആ ആ ഇന്റെ രണ്ടാമത്തോള് രണ്ടാമത്തോളോട് ഇടുക്കേണ്ട ഇടു എടുക്കല്ലേന്ന് പറഞ്ഞാല് ഓള് കേക്കണില്ല
ആ
പിന്നെ ഓവറോളോട് പറഞ്ഞാ നിങ്ങക്ക് ഇന്ന ഇഷ്‌ടല്ലാല്ലേ ഓനല്ലേ ഇഷ്
അതിപ്പോ എന്റെ രണ്ടാമത്തെ ഇവിടെ വന്ന് പരാതി പറഞ്ഞിട്ടുള്ളൂ പിന്നെ ചെറിയ ആളേം കൊണ്ടോവാൻ പറ്റൂല്ലാ വല്യവനേം കൊണ്ടോവാൻ പറ്റൂല്ലാ ഓനെ മാത്രം കൊണ്ട് ഞാനും ഓൻ്റെ എങ്ങോട്ടെങ്കിലും പോകുക അതെങ്ങനാ നട അപ്പോ ഞാൻ പറഞ്ഞ് ഇജ്ജ് ഇജ്ജ് ചെറുതായിരുന്ന ഓളില്ലല്ലോ മൂന്നു വർഷം ഇജ്ജ് ഒറ്റക്കല്ലേനു അപ്പോ മൂന്നു വർഷം അന്നെ മാത്രല്ലേ കൊണ്ടോയത് ഇപ്പോ പോണം വലുതായിട്ട് പോണം ഗ്രഹങ്ങളും പറയാ
അത് കുട്ടികൾക്ക് പൊതുവായ് ചിന്തയാണത് ഓല് പറ്റൂല്ലാന്നുള്ള
അതെ അതെ
ഓലാ പ്രായത്തീന്ന് കഴിഞ്ഞ് വന്നല്ലേ
ആഹ അതൊന്നും അവലക്ക് ഓർമ്മല്ല അവല എല്ലം കഴിഞ്ഞിട്ട ആ
ഇല്ല ഒറ്റക്ക് ഓടെ കൊണ്ടോയി ഒറ്റക്ക് ഇരുത്താൻ പറ്റൂലാ
ആഹ് ഇവിടെ ഇപ്പൊ ന്റെ വലുത് പിന്നെ ആ വല്യ തായരെ അങ്ങനെ ഒപ്പം പോരേ ഒന്നൂല്ലാ മെറ്റോല് രണ്ടാളും എങ്ങട്ട് പോവ ന്റെ പിന്നാലെ കൂടും
അ വല്ല്യോ ഇവിടെ വല്യോൾക്ക് കുഴപ്പമില്ല ഓൾക്ക് പത്തു പതിനാല് വയസ് ആയി ഓൾക് സ്വന്തം ഇത് പക്ക്വത വെന്നിലേ
ആഹ് ആഹ് അ ആണോ
അയ് എന്തോരം ഹോസ്പിറ്റലിൽ ഒക്കെ മൊത്തം പനിയ
ഏ എവിടെച്ചെന്നാലും ന്ന്പ്പ ഇപ്പാ അന്നെല്ലെള്ളൂ ല്ലാർക്കും പനിയാ പിന്നെന്നറിഞ്ഞാ ഇപ്പ വല്യ വല്യ പനിന്റെ പേരൊക്കെ കേക്ക്ണ് ഉണ്ട്
ആ എല്ലോട്ത്തും ഉണ്ട് ഇവടെ നിപ്പ പ്പി ഒക്കെ ഉ
ആ പ്പം അവടെ കോഴിക്കോടക്കെല്ലെ നിപ്പ റിപ്പോർട്ടെയ്തെ അത് സംമ്പർക്കം ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരന്നെ ആണ് ആള് ആ പൊതുവെ ആള്കള് കുറവായതോണ്ട്‌
ത്ത അതെന്നെ
ഉം ആർക്കും ഇല്ലാതെക്കെട്ടെ
ഏഹ് പനി വരുമ്പോത്ത് പേടിയാ
ഉം
ചെറിയ കുട്ടിയോൾക് ഒക്കെ ആണ്
അതെ അതെ പ്പം ഒന്നാമത് ഈ സ്കൂളും തുറന്ന് ഈ മഴയും ഒക്കെ കൂടെ ഒരുമിച്ചായ
ഉം ഈ മഴ ന്റെതല്ലെ ഈ റ്റെങ്ങളൊന്നും ചുടുവെള്ളം ന്നർ ഞ്ഞ സാധനേ കുടിച്ചൂലാ പച്ചവെള്ള അയ്റ്റങ്ങൾക്ക് പറ്റുള്ളൂ തണ്ത്തത്
ഉം അതെന്നെ ഞാൻ പ്പം പറഞ്ഞില്ലെ മേൻ പനിച്ചയ്ഞ്ഞിട്ട് ആ പിന്നെ തൺത്ത വെള്ള ത്തില് വെള്ളം മിക്സൈത് കൊണ്ട രീ അറിയും
ആ
ആ അപ്പളും ഓൽക്ക് തൺത്തളളം കിട്ട
തൺത്തള്ളം കിട്ട കുടിച്ചി ന്നെല്ല കൊട്ത്താല് തുലർന്നത്തിയെ എങ്ങനെങ്കിലും കാണാതെ പച്ചള്ളടുത്ത് കുടിച്ചു
ഉം ഞാന് സ്കൂൾക്കൊക്കെ സ്വന്തം കുപ്പിയില് കൊടുത്തേക്കല്ല കാരണം അവിടെ ഇണ്ട് സ്കൂളിണ്ടാവും വെള്ളം ഇപ്പ ചെറുതിന്റെ നേഴ്സറിട്ടോലും വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ പാത്രത്തിൽ ഒഴിച്ചൊക വെക്കലാ പറഞ്ഞിട്ട് കാര്യല്ല എല്ലാ കുട്ടികളും കൂടിയക്കെ കൈയിട്ടും പാത്രട്ടക്കെ മുക്കണേല്ലേ അങ്ങനൊന്നും രോഗം വരണ്ട ച്ചിട്ട് എല്ല മൂന്നാക്കും വേറെ വേറെ പാത്രത്തില് കൊടു
ഇവിടന്ന് ഇവിടത്തെ അങ്ങനെയല്ല ഇവിടത്തെ കുണ്ടയാല് പ്പിലുള്ള വെള്ളം കുടിച്ചാ മടിച്ചിട്ട് എല്ലാ കുട്ടിൾക്കും തൊള്ളച്ച് കുടിച്ചാൻ കൊടുക്കും എന്നിട്ട് ഇവിട നാട്ടാര് ഓ ക്കില്യാഞ്ഞിട്ടല്ലേറിയും ഞാനാ ജില്ലായിട്ട് കൊടുത്തക്കോ തൊളള- ച്ച് കുടിച്ചാ സമ്മയ്ക്കതുട്ടോ രു എല്ലാർക്കും ഓരോ പാനിയൊക്ക ഉണ്ടാവും പറഞ്ഞ മാതിരി
ആ ആ ആപിന്റ് രണ്ടാമത്തോരടെ പറഞ്ഞപ്പ പറയാ അപ്പൊ ഉമ്മച്ചി പറഞ്ഞു വരുന്നവർക്കൊന്നും വള്ളം കൊടുക്കണ്ടന്നാണോ അപ്പൊ ഞാൻ പറഞ്ഞ് വെള്ളം കൊടുക്കണ്ടന്നല്ല ഇങ്ങനെ തൊള്ളലിട്ട് കുടിച്ചേജ് കുടിച്ചത് മറ്റൊരാൾ കുടിച്ച് പിന്നെ മറ്റൊരാൾ കുടിച്ച് പിന്നെ വീണ്ടും ചൂ ക്കും മാൽക്കോലൊക്ക വായേൽ എന്തേയ്യണംണുക്കൾടെനിക്ക് വരൂലേ
ആ ആ
തേത് പറഞ്ഞാൽഉൽക്കിണ്ട് തിരീരം അപ്പൊ നമ്മള് കൊടുക്കണ്ട ന്നേതാ ഒൽ ഉദ്ദേശിക്കുന്നത്
അതന്നെ ഇവിട എന്റയേച്ചി ഡിഗ്രി നി വെന്ത പോലോട് പറയണേ
അതെന്നെ കുട്ടികളല്ലേ സ്കൂളൊക്കെ ഇനിയിപ്പോ ഒരാൾക്ക് ഒന്നാതിമടി ടീച്ചർമാരട് എന്താപറയണേ പനീംന്തൊക്കെണ്ടങ്കില് പറഞ്ഞേ കെണ്ടാ ഒ ലോണ് മാറിട്ട് പറഞ്ഞ സാധീ നാണ് റെസ്റ്റ് എടുത്തോട്ട് വീട്ടി-
ഒക്കെ പരല്ലതാ പനീന്റെ പറഞ്ഞേക്കരുത് ന്ന്
ഉം
ഇവിടെപ്പ ഇപ്പൊ നല്ല സൂപ്പ വല്യാ പടിത്തം തുടങ്ങിയില്ലല്ല അപ്പണേ ഇവലിക്കൊന്നും പോവാതെ നിക്കാനും വര്യാ പെരും കളിയല്ലേ
ആ വല് ന്റെ വല്യകണ്ണ് രണ്ട് സ്കൂള് പോയി
ആ ന്നായ്ക്കോട്ടെ ഞാ ആരെന്ന് വിളി ക്ന് വിൾ കെട്ടോ
ആയിക്കോട്ടെ